ഹലോ
ആഹ് പിള്ളെരൊക്കെ എങ്ങനാ സ്കൂളിൽ പോന്നേ നടന്നാണോ അതോ ബെസ്സിനാന്നേ പോന്നേ
ബെസ്സിനാണ് ഉസ്കൂള് ബെസ്സിനാണ് ആയിരത്തി അയമ്പതാണ് ഒരാക്ക് ബെസ്സിന്
ആഹ് ഇവടെ ഞാൻ കൊണ്ട് വിട്ണെ ഞങ്ങക്ക് കൊറച്ച് അട്ത്താ
ഉം ഉം ഒരാക്ക് ബെസ്സിന് ഫീസ് എ ഫീസ് ആഹ് ആഹ് ഫീസ് ഇണ്ട് ബെസ്സിന്റെ ഫീസ് തന്നെയേ ഒരാക്ക് ആയിരത്തി അയ്മ്പത് വെരും മൂന്നാക്കും കൂടി മൂവായിരത്തി ആഹ് മൂവായി ത്തിന് കൊർ
ബെസ്കൂലി ഇച്ചിരി കൂടുതല് ആയതൊണ്ടേ നമ്മമക്ക് അടുത്തല്ലേ അപ്പം ഞാൻ അത്രേയും കൊടുക്കണ്ടല്ലോന്ന് വിചാരിച്ച് ഞാൻ കൊണ്ടു വിടല്. നടന്ന് പോകാനുള്ള ദൂരേ ഒള്ളൂ. പക്ഷേ ഞമ്മ ക്ക് ആഹ്, വണ്ടി ഒള്ളോണ്ട് അങ്ങനെ കൊണ്ട് വിട്കാ.
ഉം ഉം
അതും അല്ലാ കറണ്ടി കുത്തി ഇലക്ട്രിക്കിന്റെ വണ്ടി ആയതോണ്ട് നമുക്ക് വേറെ പെട്രോള് ചെലവില്ലാ. അപ്പാ അത് കൊണ്ട് അങ്ങനെ അങ്ങ് കൊണ്ട് വിടുവാ ചെയ്യുന്നേ. പക്ഷേ ഉം പക്ഷേ യ് നടന്ന് പോകാനുള്ള ദൂരേ ഒള്ളൂ. പക്ഷെ നമ്മക്ക് പേടിയാ കുഞ്ഞുങ്ങളെ ഇപ്പം നടത്തി വിടാനേ ഇപ്പത്തേ സാഹചര്യം അനുസരിച്ച് നമ്മക്ക് കുഞ്ഞുങ്ങളെ ഒറ്റക്ക് വിടാൻ പറ്റത്തില്ലല്ലോ. പണ്ട് നമ്മളാക്കെ ആഹ് അതൊന്നല്ല. പണ്ട് നമ്മളൊക്കെ കിലോമീറ്ററ് ദൂരം നടന്ന് ഒക്കെ സ്കൂളി പോയിര്ന്ന സാഹചര്യം അല്ലെ. ശെ ഇപ്പൊ അവരെ വിടാൻ നമ്മക്ക് പേടിയാ.
അതെ
നായിക്കടെ മാത്രല്ല ക നമ്മടെ പൊതുവെ സമൂഹത്തി നടക്കുന്ന കാര്യങ്ങള് അങ്ങനെക്കയല്ലേ? തട്ടിക്കൊണ്ട് പോവലും ആൺകുട്ടിന്നോ പെൺകുട്ടിയന്നോ വ്യത്യാസം ഇല്ലാതെ കുഞ്ഞുങ്ങളൊക്കെ ഉപദ്രവിക്ക്ന്ന കാലമല്ലേ? അപ്പാ നമ്മക്ക് വിടാനും പേടിയാണെ. ഇപ്പൊ അങ്ങനെക്കെ അതോണ്ട് ഞാന്ങ്ങനെ കൊണ്ട് വിടും. തിരിച്ച് വിളിച്ചോണ്ട് വരും.
ആഹ് ശെരി. ആദ്യം തന്നെ അറിയാര്ന്നോ സ്കൂട്ടി ഓടിക്കാനൊക്കെ?
അത് ഞാനിങ്ങനെ ഉം കല്ല്യാ ആഹ് കല്യാണത്തിന് മുമ്പൊക്കെ ഞാനിങ്ങനെ, എന്തുവാ? വീട്ടില് അച്ഛന് വണ്ടിയൊണ്ട്. അപ്പാ ആ സമയത്ത് എടുത്ത് വെച്ച് ചുമ്മാ ഓടിക്കായിര്ന്നു. ഓടിച്ചോടിച്ചാ പഠിച്ചത്.
ഉം
അങ്ങനെ കൊറച്ച് ഇതോക്കെ ഓടിച്ച് ഒര് വിധൊക്കെ ഓടിച്ച് ഓടിച്ച് പഠിച്ചേ. ആദ്യൊക്കെ സൈ ക്കിള് ഓടിക്കുന്ന ആഹ് സൈക്കിള് ഓടിക്കോയിര്ന്ന്. സ്കൂളി പോണ സമയത്ത് ഞങ്ങള് സൈക്കിളിലാ പോയിക്കൊണ്ടിര്ന്നതേ. ഹൈസ്കൂളൊക്കെ ആയപ്പോ. അത് വെരെ നടന്ന് പോവാര്ന്നാ. അപ്പ ഹൈസ്‌ ക്കൂളായപ്പോ സൈക്കിളി പോ പോമ്പോ അച്ഛൻ വണ്ടി എട്ത്ത സമയത്ത് പണ്ടോര് പ്ലഷ ഷറിന്റെ ഒര് കറുത്ത ഒര് വണ്ടിയാര്ന്ന്. അപ്പാ അഛൻ വീട്ടി വെച്ചിട്ട് പിന്നെ അത് വി ഞായറാഴ്ച്ചോസൊക്കെ കെടക്ക്മ്പൊ ചുമ്മാ എട്ത്ത് ഇട്ട് ഇങ്ങനെ ഓടിക്കാര്ന്ന് പെത്ക്കേ പെത്ക്കേ. അന്ന് നമ്മക്ക് പിടിച്ച് പഠിപ്പിക്കത്തൊന്നും ഇല്ല.
ഉം
തന്നെ അങ്ങനെ ഒന്ന് ഓടിച്ച് ഓടിച്ച് ഓടിച്ച് ഒടിച്ചാണ് പിന്നെ കൊറച്ച് ദൂരമൊക്കെ എടുത്തോണ്ട് പോയത്. ലൈസൻസെക്കെ എട്ത്തേ ഇപ്പഴാ.
ഉം
ആഹ് ഇപ്പഴാതക്കെ എട്ത്തത്. അത് വരെക്കെ ചുമ്മായിട്ട് ഓടിക്കോയിര്ന്ന്. അങ്ങനെ ആഹ്, അതെ വണ്ടി നമ്മള് ഒരെണ്ണം അറിഞ്ഞിരിക്ക്ന്നേ നല്ലതാ അങ്ങനെ പോയി ഒര് തവണ സൈക്കിള് സൈക്കിളാദ്യം പഠിച്ച സമയത്താണെങ്കി ഞാനും എന്റെ അനിയത്തിയേം കൊണ്ട് ലോഡ് വെച്ച് ഞമ്മള് ചവിട്ടി പഠിക്കത്തില്ലേ? അപ്പം അനിയത്തി ലോഡ് വെച്ചോണ്ട് കൊണ്ട് വന്ന് ഓടക്ക്യാത്ത് തെള്ളി ഇട്ട്. തെള്ളി ഇ ട്ട് തെളിയിട്ട് അവള് കരയന്ന കണ്ടപ്പോഴത്തേക്ക് ഞാൻ പേടിച്ച് ഓടി. അപ്പൊ അവളും എൻ്റെ പൊറാകെ ഓടിവന്ന്. സൈക്കിളവിടെ കളഞ്ഞിട്ട് ഞങ്ങള് രണ്ടും കൂടെ ഓടിട്ടൊണ്ട്.
സൈക്കിള് പോയിന്നും പറഞ്ഞ് സൈക്കിൾ ഓടയ്ക്കാത്തായി പോയി. സൈക്കിളോവിട്ടി ഞാനും ഓടി അവളും ഓടി ഓടി വീട്ടിൽ വന്നിട്ട് പിന്നെ സ പിന്നെ അമ്മ വഴക്ക് പറഞ്ഞിട്ട് പിന്നെ പോയി സൈക്കിൾ എടുത്തോണ്ട് വന്നു.
അത് ശരി.
ഉം സൈക്കിള് എടുത്തോണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയാ പഠിച്ചത് ഇപ്പ പിന്നെ നമ്മള് നമ്മുടെ പിള്ളേർ ക്കു ഭയങ്കര സപ്പോർട്ട് അല്ലേ നമ്മളിങ്ങനെ സൈക്കിള് പഠിക്കാ നമ്മള് പുറകിനെ നടന്ന് ഇങ്ങനെ പ പഠിപ്പിക്കും മൂത്താൾക്ക് ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ട് അടുത്ത പ്രാവശ്യം ഇനി അടുത്ത ബർത്തഡേ ഒക്കെ ആവുമ്പോഴത്തേക്കും നമുക്ക് സൈക്കിൾ മേടിക്കാം അപ്പം പത്ത് വയ സ്സാവും അപ്പോ പറയും സൈക്കിൾ പെതുക്കെ ഒക്കെ പഠിച്ച് പഠിച്ചെടുക്കാം അന്നൊക്കെ നമ്മളൊക്കെ എല്ലാം തന്നെയല്ലേ ഓരോ കാര്യങ്ങളും ചെയ്തു പഠി
അതന്നെ.
നമ്മുടെ കുട്ടിക്കാലത്തെയൊക്കെ ഒന്നും പ്രത്യേകിച്ച്
ഇല്ല ഞമ്മക്ക് ആരും പഠിച്ചു തരൂല്ലല്ലോ നമ്മളൊറ്റക്ക് പഠി
ഇല്ല നമ്മള് താനെ എടുത്തിട്ടൊക്കെ ഇങ്ങനെ പിതുക്കെ പിതുക്കെ ഒക്കെ ഓടിച്ചാ പഠി
കളിക്കാൻ പോയാലും എത്ര നേരം കളിച്ചു കഴിഞ്ഞിട്ടാ ഉച്ചയ്ക്ക് ചോറ് കഴിപ്പും ഇല്ല വൈകിട്ടൊക്കെ വന്നേക്കാ വീട്ടിൽ കേറുന്നെ വഴ ക്കു പറയും ഇപ്പോ വീട്ടി കേറി വീട്ടീന്ന് വല്ലോം കഴിക്കണ്ടായോന്ന് ചോദിക്കും ഇപ്പ നമ്മള് കളിക്കാനും വി വിടത്തില്ല പേടിയാണ് കുറച്ച നേരം കഴിയുമ്പോഴേ വിളിക്കും വാ ഇങ്ങ് വാ
ഉ ഇപ്പത്തെ കുട്ടിയക്ക് തിന്ന തിന്നാനും വേണ്ടല്ലോ?
ആഹ് വേണ്ട അവര് കളി ക്കാ അവർക്ക് ഇങ്ങനെ ഈ വിടാൻ പൊറത്തും വിടുന്നില്ല അവരിങ്ങനെ ഫോണ്, ടി വി അങ്ങനെയുള്ള ആ രീതിയിലുള്ള ജീവിതവാ അവര് അങ്ങനെ പൊറത്തോട്ടൊന്നും അധികം ഇടപെഴല് പിന്നെ അല്ലെങ്കിൽ സ്കൂളിൽ നിന്നുള്ള സഹകരണേ ഉള്ളൂ ഞാ എന്റെ പിള്ളാർ വരുമ്പോഴേ സ്കൂളിലുള്ള സഹകരണല്ലാണ്ട് അല്ലാതുള്ള ഒരു സഹകരണം അവരുടെ ജീവിതത്തിൽ നടക്കുന്നില്ല.
ഉം
അതെ നമ്മളവരെ വിടാ വിടാതെ ഇങ്ങനെ വീട്ടിൽ വെച്ചേക്കുന്നതിന്റെ ആഹ് കൊഴപ്പവാന്ന്.
ഉം
വിടാനും പറ്റുന്നില്ല അങ്ങനെയുള്ള അവസ്ഥയല്ലേ
ഇപ്പോ പെട്ടെന്ന് പെട്ടെന്ന് ഇപ്പ മയക്കാലും ആയില്ലെ ഇനിയിപ്പം പുറത്തക്കു പോകാനൊന്നും നേരില്ലല്ലോ?
ആഹ് പറ്റില്ല അല്ലാതെ പി ന്നെ ഞായറാഴ്ച ദിവസൊക്കെ കിട്ടുമ്പോ ഇങ്ങനെ തൊടിയിലോ ഏഹ് ഇങ്ങനെ പാടത്തോ അങ്ങനെയൊക്കെ കൊണ്ടുപോയി മീനേയും അത് ഇതൊക്കെ കാണിച്ചു കൊടുക്കും.
ഉം
അങ്ങനെയൊക്കെ കാണിച്ചു കൊടുക്കുമ്പോഴാ അവരിതൊക്കെ ഒണ്ടെന്നൊക്കെ അറിയുന്നതേ.
ഉം
പസ
ഇവിടെ അതൊന്നുമില്ല ഇവിടെക്കെ സൈക്കിളോട്ടിപ്പോ സൈക്കിൾമന്ന് വീണ് കയ്യൊക്കെ പൊട്ടി ന്ന് കയ്യും മുറിയായിന്ന് തുന്നൊക്കെ ഇണ്ടായിന്ന് ഒരാളെ
ആണല്ലേ ആണോ ഇവിടെ ഇങ്ങനെ ഞായറാഴ്ച ദിവസം കി ട്ടുവാണെങ്കിൽ ഇങ്ങനെ കൊണ്ടുപോയി കാണിക്കും കേട്ടോ വയലിലൊക്കെ കൊണ്ടുപോയി മീൻ പിടി പിക്കുന്നതും അതുംഇതൊക്കെ കൊണ്ട് പോയി കാണിച്ചു കൊടുക്കും പിള്ളേർക്ക് അല്ല അവ ഒറ്റക്ക് വിടാൻ പറ്റത്തില്ല ലക്ഷ കൊടെ വേത കുഞ്ഞു പിള്ളോരല്ല അപ്പ പിന്നെ ഇങ്ങനൊക്കെ കൊണ്ടുപോയി ഇരൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും മീനെ പിടിക്കുന്നതും വയലും
ഉം ഉം
അങ്ങനെയൊക്കെ ഒന്ന് കാണിച്ചോട് അങ്ങനെയൊക്കെ കാണിക്കുമ്പോ അവര് അത് ഒക്കെ കണ്ടയ്
ഉം ഉം ഇവിടെ പെരുന്നാളിടെ തലേ ദിവസമായിട്ട് സൈക്കിൾ ചവിട്ടിട്ട് സൈക്കൾ വന്ന് പാടത്തത്ത് കൂടി പോയി സൈകൾ വീണ് കയ്യും മുറിയൊക്കെ ആക്കി തുന്നൊക്കെട്ടീന്ന്
ആണോ ഇപ്പൊ മുറിവൊക്കെ കരിഞ്ഞോ കരിവായോ
ആഹ് തുന്ന്ട്ട് എടുത്ത് മിഞ്ഞാനേറ്റ തുന്നെടുത്ത്
ആണോ ഇവിടെ ഒരാൾക്ക് അങ്ങനവാടി പോയി തല ബാക്ക് സൈഡ് അങ്ങനവാടി പോയി രണ്ടു ദിവസം സധതള്ളൂ കഴിച്ചൊണ്ടിന്നപ്പോ കസേര ടേബിളിന്റെ അടീൽ ചവിട്ടിയിട്ട് ബാക്കിലോട്ട് മറിഞ്ഞു തലയുടെ ബാക്ക് വശി ഇടിിച്ചച്ച് ഇടച്ചിട്ട് നാല് തയ്യൽ ഉണ്ടായിരുന്നു അത് പിന്നെ കൊണ്ടുപോയി എടുത്ത് പത്ത് ദിവസം കഴിഞ്ഞപ്പോ തയ്യലൊക്കെ എടുത്തു എന്നിട്ട് ഇപ്പ ഇന്നോട്ട് വിട്ടത് ഇന്നോട്ട് വിട്ടിട്ട് ഉം നമക്ക് പിള്ളേർക്ക് പോയങ്ക നമുക്ക് ഭയങ്കര ആണോ എവിടെ തലലോതാ നെറ്റി
അല്ല കൈ കയ്യിമ്മല്
കയ്യുമ്മൽ അത് തലയില് ഓ ആണോ പിന്നെ ഭയങ്കര വിഷം ബുദ്ധിമുട്ടായിരിക്കുവല്ലോ ഇനിയിപ്പം മാറ്റിയല്ലോ കുഴപ്പമില്ലല്ലോ എല്ലാം കരുവായില്ലേ പിള്ളേർായണ്ട് പെട്ടെന്ന് ഉണങ്ങും ശരിയായും ഡോക്ടറും പറ ആഹ് ഇവിടെ മോനായിരുന്നു
ഉം അ ഏർ പോക്കണ്ട് സ്കൂൾക്ക് പോക്ക്‌ണ്ട് അഞ്ചാം ക്ലാസ്സിലല്ലേ അപ്പൊ പിന്നെ മുടക്കാൻ ഇപ്രാവശ്യ ആർക്കണ്
ആഹ് എവിടെയും പോയി ഇന്നോട്ട് പോയി ങ്ങട്ട് കൊണ്ട് വിട്ട് എന്നിട്ട് പറഞ്ഞ് ണ്ട് നീ ഇരിക്കണീക്കുമ്പോഴ ഒക്കെ സൂക്ഷച്ചാണ് അല്ല മഴയോണ്ട് തെന്നലാണേ മൊത്തത്തി തെന്നല് പിള്ളോരൊക്കെ ചവിട്ടിക്കയറി തന്നെല്ലായി കിടക്കും അപ്പൊ ശ്രദ്ധ ന്ന് പറഞ്ഞിട്ടുണ്ട് അവര്ത്രയാലും അടങ്ങിയിരിക്കത്തില്ല ആഹ് അവര്അറിയാം വോ നമ്മുക്ക് കാണ വിഷമോ അവർക്കൊ വേദനയില്ല അവര് ആ തലയും വെച്ചുകോണ്ട് അവന് അങ്ങോട്ടോടും ഇങ്ങോട്ടോടും കളിക്കും എന്തൊക്കെ ചെയ്യോന്ന്റിയോ
ആഹ് ആഹ്
ആഹ്ഞമുക്കങ്ങ വെപ്രാളം ആണ് ഈല വെച്ചിട്ട് ഇനും മുട്ടല്ലേ മുട്ടിക്കഴിഞ്ഞ ഇനിയും മുറിയുവേ എന്നൊക്കെ പറഞ്ഞിട്ടാ വിട്ടിട്ടുള്ളത് എന്താലും ഇപ്പൊ ഉം അവര് അടങ്ങിയിരിക്കില്ല ആഹ്ന്ന അവര് അടങ്ങിയിരിക്കത്തില്ല ഇവര് അതിനിടയ്ക്ക് പിള്ളേർ നോക്കണം എഴുതി പഠപ്പിക്കണം അത് കഴിഞ്ഞിട്ട് പഠിപ്പിക്കണം പിന്നെ വായിപ്പിക്കണം ഇവ കുഞ്ഞു പിള്ളരാാവുമ്പോ അവർക്ക് അറയില്ല അവ അങ്ങോട്ട് ടും ഇങ്ങോട്ടോടും സാധനം എടുത്തും വെക്കും അപ്പം വേന നൽക്കാലം മഴക്കാലം പോലെയല്ലോ പറുമ്പോ മൊത്തം തെന്നീ കയറി ഇറങ്ങിയൊക്കെ തെന്നല്ലായി കിടക്കും എത്രയൊക്കെ തുടച്ചിട്ടാലും വേയി തഴയത് ഒരുരുപ്പം കാണും
ആഹ് ഈർപ്പണ്ടാവും. നൻഞ്ഞിങ്ങാണ്ട് നനവാണ്ട് ഒണങ്ങൂലല്ലെയ്ന്.
ആഹ്. ഒണങ്ങുന്നില്ലല്ലൊ. ആഹ് അതുകൊണ്ട് പേടിയാണ്. അപ്പൊ പിന്നെ ഉം ആണ്.
വെള്ളം തുള്ളി തുള്ളി വള്ളാവുമ്പോത്തിന് അടുത്തേക്ക് പോവാണ്.
അതൊക്കെ വീണാ ഒടിയുവാണ്. വല്യവരായാലും മഴയത്തൊക്കൊ ന്ന് ചെ.... പൊർത്തേക്കൊന്ന് തെന്നി വീണാല് അപ്പഴേ കാലൊ, കൈയ്യൊ ഒടിയാ ചെയ്യുന്നെ.
ഉം. ബാത്റൂമിലൊക്കെ എളുപ്പം തെന്നി പോവ്ണ്ട്.
ആണ് മഴയത്തങ്ങനെ പോവാനും പേടിയാണ്.
ഉം മാഴത്തൊട്ക്കും പോവാനും പേടിയാണ്. ധൈര്യം കൊറവാണ്.
ആണ്
ഇൻക്കും തന്നെ വണ്ടിയാ ഓടിക്ക് ഓടിക്കാന് പ്പൊ എന്നോടർഞ്ഞ് ഞാ പഠിപ്പിച്ചരാന്നർഞ്ഞ്. പേക്ഷെ ഇൻക്ക് പേടിയാണ് ഓടിക്കാന്.
അയ്യോ ഇത് എളുപ്പാണ് ട്ടൊ. നമുക്ക് ആദ്യൊക്കെ കൊറച്ച് ഒരു ബുദ്ധിമു.... ട്ടാണ്. പക്ഷെ അത് പഠിച്ചഴിഞ്ഞാ പിന്നെ എ.... പോകാനും വരാനൊക്കെ. നല്ലാന്ന്. പ്പ അങ്ങനെ അറിയാത്തോരില്ല. കുഞ്ഞു പുള്ളേര് വരെ ഒ ഓടിക്കുന്നൊണ്ടല്ലൊ. പിന്നെ ഈ ഇലട്രിക്കിന്റെ ആണെ.... കൊർച്ചമ്മക്ക് സ്പീഡൊക്കെ നമുക്ക് അഡ്ജെസ്റ്റ്യ്തൊക്ക പോവാം പറ്റുന്ന രീതിയുണ്ട് കെട്ടൊ. ഉം. മറ്റെ വണ്ടികൂട്ട് അത്രയ്ക്ക് ഇത് ഇതെല്ലാമ്മക്ക് നമ്മടെ കൈക്കൊതുങ്ങിയൊക്ക നിക്കെയൊക്കചെയ്യും. നല്ലാ നമ്മുക്ക്ന്നാ പെട്രോൾന്റെ വല്യ ചെലവും വരുന്നില്ല.
ഉം ഉം
ഉം
സുഖാണ്ന്ന് തോന്ന്ന്നുല്ലെ.
ആഹ് ആണ് ആന്ന്. ഈ ചാർജ് ചെയ്യാൻ സൗകര്യക്കൊണ്ടങ്കി അതാ നല്ലത്. നമുക്ക് ഫോൺ ചാർജെയ്യുന്ന പോലെ പ്ലെഗി കുത്തിയട്ട് ചാർജെയ്യാം.
ഉം. അതിന് ഫ്ലെഗ് വേറാന്ന് വാണം.
വേണ്ട, വേണ്ട. പവർ പ്ലങ്കി കുത്ത ര്തേന്നൊള്ളു. നമ്മടെ സാധ ഫോണൊക്കെ ചാർജെയ്യുന്ന മ്മള് സാധാ വീട്ട്ലെ പ്ലഗിനാത്ത് കുത്തി ഇട്ട്. വണ്ടിടെ ചാർജറ് ആഹ് അതേ ലെ കുത്തിയിട്ടാണ് ചാർജെയ്യുന്ന്.
ത്രാ ചാർജായിന്നൊക്കെ അറിയൊ?
ആഹ് അതിനാത്തെല്ലാ എഴുതി കാണിക്കും. നമ്മടെ വണ്ടി ചാർജ് എത്ര ശതമാനായെന്ന് എഴുതി കാണിക്കും. എത്ര കിലോമീറ്റർ നമ്മടെ വണ്ടി ഇനി ഓടും എന്ന് എഴ്തി കാണിക്കും. സമയം എഴുതി കാണിക്കും. ഡേറ്റ് എഴുതി കാണിക്കും. പിന്നെ നമ്മള് ഫോണുവായിട്ട് നമ്മള് കണക്ടെയ്ത് കഴിഞ്ഞാ നമ്മള് നാവിഗേഷൻ നമ്മളെ വ്ടായി, എങ്ങനായി എന്നൊക്കെ അതിനാത്ത് നമ്മടെ ഫോണ് വഴി അറിയാം പറ്റും. ഉം അങ്ങനെയെല്ലാ സൗകര്യണ്ട്. ഞാൻ ടി വി എസിന്റെ ആണെട്ത്തെ. അപ്പ അത് നല്ലാ. എനിക്ക് നല്ലായിട്ട് തോന്നി.
ഉം. എത്രയി എട്ത്തിട്ട്?
ഉം. ഇപ്പൊ ആവ്‌മ്പൊ രണ്ട് വർഷായി. ഇ എം ഐ ഇട്ടാ എട്ത്തത്. രണ്ടു വർഷാവും. ഡിസംബറാവുമ്പം രണ്ടു വർഷാവും. അപ്പൊ ഇ എം ഐ യും തീരും. ആഹ് ശെരി.